ആഹ ഹലോ ഫുഡ ചോയ്ച്ചോ
ആ ഫുഡ് ഴിച്ചു
എന്തായിരുന്നു ഉച്ചക്ക് സ്പെഷ്യല്
ഉച്ചക്ക് പച്ചക്കറിം മീനും
ല്ലേ അത് ശരി ആ ആഹ് ഞങ്ങക്ക് അതെ മീനും പിന്നെ സാമ്പാറും വെച്ചിട്ടുണ്ട് ഉം പിള്ളേരെല്ലാം ഉറങ്ങിയോ ഇല്ലാലെ ആഹ ഇവടെ ണ്ട് ഒരാൾ ഉറങ്ങി ഒരാൾ പുസ് തകം വായിക്ക്ണ് ഉ നിങ്ങ എന്താ ഫ്രീ ടൈമിലൊക്കെ എന്താ ചെയ്യാ പുസ്തകക്കെ വായിക്കലോ എ പുകം അതെല്ലേ ഫോൺ ഉറങ്ങാലെ അത് ശരി ഞാനും ഇതിൽ കിടന്ന് ഉറങ്ങ് കുറച്ച് രം പിന്നെ ലൈബ്രറി പുസ്തകംണ്ട് മോൾടെ സ്കൂൾന്ന് കൊട്ന്നതേ അപ്പൊ എടക്ക് അതൊക്കെ വായിക്കിരുന്നിട്ടേ
കാണൂല
ഫോൺ കാണും ഇടക്ക് അങ്ങനെ എപ്പോഴും ഇല്ല ഇടക്ക് വൈകുന്നേരം എങ്ങന കാണുള്ളൂ പകലങ്ങന സമയം ഉണ്ടാവാറില്ല പണി കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് കുറച്ചേരം കെടുക്കും ഊണ് കഴിഞ്ഞ് പിന്നെ നാല് മണിയ ആകുമ്പോ പിന്നെഴുന്നൽക്കും അടുത്ത പണി വൈന്നേരം ഞങ്ങക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടാ അവിടെ എങ്ങനെ വെള്ളൊക്കെ ഇണ്ടോ ഇല്ല്യാ കെയ്റ്റില് വെള്ളായിട്ടില്ല്യാ അടുപ്പിച്ച് മഴ പെയ്യണം ഒരാഴ്ച
ആഹ് അപ്പൊ കൊറയായോ ബുദ്ധിമുട്ടായിട്ട്
ആ ഓ ഞങ്ങ്ക്കെല്ലാ കൊല്ലവും ഇങ്ങനെയാ മൂന്നാല് മാസം
ഔ ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ
ട്ട വെള്ളം വണ്ടി ഒന്നുരാടം വരും
ആഹ് അയ്ന് മ്മള് പൈസ കൊടുക്കണാ
അല്ല വേണ്ട വേണ്ട കൊടുക്കണ്ട അപ്പം നമ്മള് പഠിക്ക വെച്ചു തരും നമ്മളവ്ട്ന്നിങ്ങട് എടുത്തു കൊണ്ടുവരണം കൊടത്തില്
ആഹ് അപ്പൊ എന്തിലേക്കാക്ക
ഞാൻ ടാങ്ക് വച്ചിട്ട്ണ്ട് നീല ടാങ്കില്ലേ
ആഹ്
പാത്രങ്ങളോ പെറക്കി വെക്കും വെല്യ വട്ടയ ബക്കറ്റുകളൊക്കെ എറക്കി വെക്കും
ന്നാ നമ്മള് പൈപ്പിന്ന് തിര്ച്ച്ണ സുഖോന്നുണ്ടാവില്ലാല്ലേ
ഓ അല്ലല്ലാം മുക്കി കൊണ്ടുവരണ്ടേ ചോന്നു കൊണ്ടുവരുണം വയ്റ് ബുദ്ധിമുട്ടാ ഹ് കൈയെല്ലാം നീരായിരുന്നു ന്നണ്ട്
ഏ
ആ ഒരു മൂന്നാല് മാസം കയ്യനക്കാൻ പറ്റില്യാ കയ്യിന്റെ മുട്ടിന് നീര് വെച്ചിരിക്കും വെള്ളംങ്ങനെ മുക്കിയെടുക്കും മ്പഴേ തൂക്കി പിടിച്ച് കൊണ്ടുവരില്ലേ
ആഹ് ആഹ്-
അങ്ങനെ- ആഹ് ആഹ് പിന്നെ അടക്ക് ഡോക്ടറ് പോയി കാണും പ്പൊ അവര് പറയ കൊഴപ്പൊന്നില്ല ഓയിൽമെൻ്റ് തരും-
ആഹ് -
ഉം ഒരു നാലു മാസം ഉം നല്ല പോലെ ബുദ്ധിമുട്ടാ
കെണറ് താഴ്ച്ച കൊറവാ പാ വെയ്ലപ്പടി
ആഹ് ആഹ്
പൊട്ടിച്ചാലും കാര്യില്ലാന്ന് പറഞ്ഞു
ആഹ്
അപ്പൊ പിന്നെ നോക്കിട്ട് കാര്യല്ല്യാ പിന്നെ ഇവിടെ പൈപ്പ് കണക്ഷനൊന്നൂല്ല്യാ
ഏഹ്
ആ പൈപ്പ് കണക്ഷൻ മേലെ വരുന്നില്ല്യാ
ആഹ് ആഹ്
നിങ്ങക്ക് ഇങ്ങനെയാ വെള്ളം
ആഹ് കിണറിലേ വെള്ളത്തിനൊന്നും സു ഒരിതുല്ല ഇവിടെ ഞങ്ങൾക്കില്ല അവിടെ തറവാട്ടത്തെ
അതേല്ലേ അതുശെരി അപ്പോ മോട്ടർ വെച്ചടിച്ചെടുക്കും ഉം അവിടെ എങ്ങനെയാ പിന്നെ പറമ്പൊക്കെ ഇണ്ടോ കൃഷി
കൃഷിയൊന്നുമില്ല
ഇല്ലല്ലേ അത് ശരി അങ്ങനെ
നിങ്ങൾ കൃഷി ചെയ്യണ്ട
ഇവിടെ ആഹ് പറ കൃഷിന്ന് പറഞ്ഞാ റബ്ബറുണ്ട് തെങ്ങുണ്ട് ഉം അങ്ങനെ അങ്ങനെ കൊറച്ച് പിന്നെ കപ്പ ഈ പ്രാവശ്യം- കിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇണ്ടായിരുന്നു ഈ പ്രാവശ്യം- പറമ്പിലെല്ലാം കാട് കേറികെടുക്കാ
ആഹ്
ഉം പിന്നെ ഇങ്ങനെ പൈനാപ്പിൾ രണ്ട് മൂന്നെണ്ണം- ഉം കൊറച്ചു പേര് പിന്നെ അങ്ങനെ ഒക്കെയുണ്ട് ചേന ചേമ്പ് അവിടുന്ന് ഇവിടൊന്നൊക്കെ ഓരോന്ന് പറിക്കാൻ കിട്ടും
ആഹ്
ആഹ് അപ്പൊ നാലുമണിയാകുമ്പോ പറിച്ചോണ്ട് വന്ന് പുഴുങ്ങും ചമ്മന്തി അരക്കും കഴിക്കും അയ്യോ അങ്ങനെ ചെയ്യും ആഹ് പിന്നെ ഈ ഭാഗത്തൊക്കെ മറ്റേ പാവയ്ക്കും, പടവലയും, ഒക്കെ കൃഷിയണ്ട് ഞങ്ങളെ ഭാഗത്ത്
ആഹ്
ഉം ഞങ്ങള് ആദ്യം പറമ്പളൊക്കെ കൊടുക്കായിരുന്നു അവർക്ക് കൃഷിയിടാനായിട്ടേ
ആഹ് ആഹ്
ഇപ്പൊ സ്ഥലം കൊടുത്ത കഴിഞ്ഞ പിന്നെ വീതി ഇല്ല അപ്പൊ അവര്
ആഹ് ആഹ്
ആഹ് അല്ലെങ്കി പാവയ്ക്കും, പടവളൊക്കെ പറമ്പിലെന്നെ
ആഹ്
വരുമ്പോ നമുക്ക് കൊണ്ടന്ന് തരും
ആഹ്
അങ്ങനെ ചെയ്യായിരുന്നു അവിടെ എങ്ങനെയാ ഇങ്ങനെ വെജിറ്റബ്സ് ഒക്കെ മേടിക്കൻ കുറെ പോണോ ദൂരം അടുത്തുണ്ടോ കടകൾ
അല്ല കൊറച്ച് പോവാണ്ട് ടൗണില് തന്നെയാ
അതെ ല്ലെ അത് ശരി ഞങ്ങൾ കുറ ച്ച് കടകളൊക്കെ അടുത്തിണ്ട് മറ്റേ ഫ്രൂട്സ് ക്കെ കിട്ടാൻ പാട ആപ്പിൾ ഒക്കെ വങ്ങിക്ക
ആഹ് ആഹ്
അങ്ങനെ അല്ലാണ്ട് പ്രശ്നല്ല ബാക്കിയൊക്കെ അടുത്ത തന്നെയുണ്ട് ആ അതെല്ലേ ആഹ് ആ ആഹ ശരി ഇവിടെ പിന്നെ എല്ലാതും ഉണ്ട് മുമ്പിൽ തന്നെ കട വീടിന്റെ മുമ്പിൽ ന്നെ ഏ തുണിക്കട ആഹ് പളി ചെരക്ക് കട പച്ചക്കറി
ഓ സുഖാണല്ലോ ഞങ്ങക്ക് പിന്നെ എന്തേലും അത്യാവശ്യം വന്ന സാധനം ഇല്ലഞ്ഞ അടു ത്ത വീ
ആഹ് ഇത് പിന് സെ ബി ത്ത് പോണ റൂട്ടാ
ആഹ്
അപ്പ പിന്നെ പ്രശ്നം ഇല്ല
ആഹ് ആഹ്
അങ്ങനെ അവിടെ പിന്നെ എന്താ അവിടെ അടുത്ത് ഇങ്ങനെ കൃഷികളൊക്കെ ഉണ്ടോ അവിടെ ഈ പറമ്പുകളും പിന്ന
പറമ്പുകളൊക്കെ ഉണ്ട് പക്ഷെ പൊതുവെ അങ്ങനെ ആ ഒരു കൃഷിയായിാറ
കൃഷിയൊന്നുല്ലേ കുറവാണല്ലേ ആഹ ശരി ഇവിടെ പൊതുവേഖനെ കൃഷിയുള്ള സ്ഥലമാണ് ആൾക്കാരൊക്കെൊ ഒരു വിതം കൃഷിക്കാരാണ്
ആഹ് ആഹ
ഞങ്ങള് ഞാനങ്ങനെ ഒ പോവാറില്ലാ ഇവിടെ കാപ്പ അൊക്ക ഇടുമ്പോ അങ്ങെ ഇടക്കക്ക് പോകാുണ്ട് വെണ്ടക്കായൊക്കെ ഇടാറുണ്ടായിുന്ന ഇടക്കെ ആഹ പിന്നെ ആഹ അപ്പൊ ഇപ്പൊ ഇനി പറന്നില്ലഈ ക ഒന്നും ഇണില്ല അപ്പടി പന്നില്ല ഇവിടെ
ആഹ
അത് വന്ന് മാ കപ്പയുടെ കട കടിയ കൂടെ വന്ന് തുരന്നിട്ട് തിന്നിട്ട് പോവും ആ പിന്നെ ഈ ചേന ചേുമമ്പ്പോ എല്ലാം അടി തുരന്നിട്ട് അതിന്റെ മോൾ ഭാഗം മാത്രം പൊന്തി അടിഭാഗത്തൊന്നുമല്ല
ആഹ ആഹ്
അങ്ങനെയാ ഇപ്പൊ പിന്നെ മഴ പെയ്ത ഇവിടെ അപ്പടി കാണാടന്നേ പയറൊക്കെ ഇട്ട് കഴിഞ്ഞ കാടു പിടിച്ചു പോകവും ഉം അപ്പൊ പിന്നെ കുറഞ്ഞ പിന്നെ കോവക്കായ ഒക്കെ ഇണ്ട്ട്ട അടുത്തൊക്കെ
ആഹ ആഹ
ആ ഞങ്ങിട്ടായിരുന്നു പക്ഷെ അതെല്ലാം മഴവെള്ളം ഒലിച്ചച്ച് വന്നപ്പോ പോയി ചീഞ്ഞഞ് പോയിരുന്നു കട
ആഹ
ഉം ഞങ്ങ വീന്െ തട്ട് തട്ടായിട്ടണേ അപ്പൊ മൂളീ ഞങ്ങടെ വീട് താഴ്ത്താ മൂളീന്ന് ഇങ്ങെ വെള്ളം ഒഴിച്ചിറങ്ങിപ്പോ അത് ചീനി പോയി വെള്ളം വന്ന് നൽക്കുന്ന സ്ഥലമായി അപ്പൊ ചീഞ്ഞഞ് പോയി അങ്ങനെ എന്നാലും കൊഴപ്പമില്ല മഞ്ഞളൊക്കെ ഇണ്ട് മഞ്ഞള് പറമ്പിലുണ്ട് അപ്പൊ ഞങ്ങളത് പറച്ച് ഞങ്ങളുടെ ആവശ്യത്തിം പൊടിക്കാനും കിട്ടും
ആഹ
പിന്നെ അത്യാവശ്യത്തിന് തിരങ്ങുണ്ട് ഇടയ്ക്ക് കുറയും കുറയും തെങ്ങോ കുറവാണ് പൊതുവെ എന്നാലും കുഴപ്പല്ല അച് സറ്റീ കാശ ചേർത്ത് വായിച്ചിട്ടില്ലന്ന് വരെ
എ
ഉം റബ്ബർ വെട്ടാനൊന്നും ഇല്ലാട്ടോ റബ്ബർ ഒരു വട്ടം വെട്ടിതാ ഒട്ടുപാല് കിട്ടൊള്ളൂ അല്ലാണ്ട് ഷീറ്റിനുള്ളതൊന്നും കിട്ടില്ല
ആ
ഉം ഉ ഇപ്രാശ്യൊന്നും വെട്ടണംന്നില്ല ആൾക്കാരെ കിട്ടാനില്ല ഇപ്പം
ആ
പറമ്പ് പകുതി കൊടുത്തേ അപ്പൊ പിന്നെ അവർക്ക് നഷ്ടാ വെട്ടാം വെരുന്നോർക്ക്
അ
അപ്പൊ അടുത്തൊക്കെ എല്ലായിടത്തും നറയെ റബ്ബറ്ള്ള പറമ്പ അപ്പൊ അവര് അങ്ങോട്ട് പോം
ആ
ഇവിടെ ഫസ്റ്റ് ടൈം ആയതോണ്ട് പാലൊക്കെ കൊറവ
അ ആ
പിന്നെ വെട്ടി വെട്ടി വരുന്നന്ന് പറഞ്ഞെ അപ്പൊ അങ്ങനെയാണ് അവിടെ എങ്ങനെയാ വീട്ടില് ചക്ക മാങ്ങക്യുണ്ടോ
ആ മാങ്ങ ഇപ്പൊ പൊതുവേ ഇവിടെ കൊറവാണ് ചക്കക്ക്ണ്ട്
ല്ല ല്ലേ ആ ആ എന്ത് മാങ്ങയാ മൂവാണ്ടനാ
അല്ല നാടമ്മാങ്ങ
ആ നാടൻ ആ മനസ്സിലായി മനസ്സിലായി ഞങ്ക്ക്ക്കത് ഇവിടെ കിട്ടാനില്ലാട്ടോ മൂവാണ്ട് ആ ഇവിടെ വീ ഇള്ളത് മൂവാണ്ടന ആ പിന്നെ ആ അതെന്നെ അച്ചാറൊക്കെ ഇടും മാങ്ങ വെ കറി വെക്കും
ആ
ആ പിന്നെ കോട്ടമാങ്ങന്നന്നൊരു മാങ്ങ ചേച്ചി എടക്ക് വന്ന് കൊണ്ടരും പഴുത്തത്
ഏ
ആ അല്ലാണ്ട് ഞങ്ങക്ക് മാങ്ങ വേറെ സൈസ് മാങ്ങയൊന്നില്ലവിടെ
ഏ
പ്ലാവുണ്ട് നാലെണ്ണം നറച്ച് ചക്കയാ
ഏ ഹെ ഹെ കൂട്ടാൻ വെച്ചിരുന്നല്ലോ മയൊക്കെ ആവുമ്പോ
അതാ പണി മ് ബഡുണ്ട് പിന്നെ രണ്ട്
പഴുപ്പിക്കും ഞങ്ങള് ബഡ് പ്ലാവുമത്തെ പഴുക്കും മറ്റേത് കൂഴ ആയതോണ്ട് അങ്ങെനെ കഴിക്കു ല്ലവിടെ
ആ ആ
പുളിച്ച് കഴിക്കും അല്ലാണ്ട് കഴിക്കാൻ മടിയ ഇവിടൊള്ളോർക്ക്
ആഹ്
അങ്ങനെ ചെയ്യും. അവിടെ എങ്ങനെയാ ചക്ക എല്ലാ ഇങ്ങനെ വരിക്ക ചക്കയാ അങ്ങനെ
ആ വരിക്ക ചക്ക തന്നെ
ആഹ് ആഹ് പഴിപ്പിക്കലേ എടക്ക് വേവിക്കോ അതെ കുത്തി ഇതെങ്ങനെയാ ചെയ്യാ
അത് അങ്ങനെ വേവിക്കാൻ മടിയന്നെയാണ് അയിലാണല്ലോ പൈത്താ മക്കളൊക്കെ തി ന്നോളും
ആ ആ പഴുത്ത് കഴിഞ്ഞാല് അല്ലേ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ട്ടാ പഴു
ആ രസാണ് വൈകുന്നേരം ചായക്കൊക്കെ മഴയൊക്കെ ഉണ്ടാവുമ്പഴേ
ആ ആ ശരിയാ പഴുത്ത് ഇവിടെ പൊതുവെ കഴിക്കല് കുറവാ പുളിച്ചിട്ട് ഇങ്ങനെ കഴിക്കില്ലേ ആ പുളി വരുമ്പോ അ എനിക്കതാ ഇഷ്ടം പഴുക്കണേക്കാളും ഇഷ്ടം എനിക്ക് പുളിക്കണതാ അങ്ങനെ കഴിക്കും എന്റെ ചെറുതിന് പഴുത്തത് വല്ല്യ ഇഷ്ടാ
ആഹ്
അതങ്ങനെ ഇടക്കെടക്ക് ഞങ്ങള് ഞ ഞാൻ ചൊള അടത്തിയിട്ട് ഫ്രിഡ്ജിലോട്ട് വച്ചാ അത് ഇടക്കിടക്കിടക്ക് വന്ന് എടുത്ത് കഴിക്കും
ആഹ്
ചോറൊന്നും വേണ്ടിയില്ല ചക്ക തന്നെ കഴിച്ചോണ്ടടക്കും
ഏ
ആ ചക്ക ഉപ്പേരി അരിയാൻ വെച്ച് കഴിഞ്ഞാല് അത് പച്ച കുറേ വാരി തിന്നും രണ്ടാളും കൂടെ
ആഹ്
അതാപണി പക്ഷേ വറക്കാല്ല്യട്ടോ ഞങ്ങക്ക് ഞങ്ങളെ ചക്ക കൊള്ളില്ല വറക്കാൻ അത് പിന്നെ ച ചൗ ചൗനെയ്ക്കും വർത്തു കഴിഞ്ഞാ മുരിയിണില്ല കട്ടി കൂടുതലാണോ എന്താന്നറിയില്ല ആ സംഭവത്തിന്
ആഹ്
ഉം എന്നാലും എല്ലാ പ്രാവശ്യം ച ഇപ്പ കൊണ്ടന്ന്ഴ്യുമ്പോ അപ്പ തന്നെ മോളത് എടുത്ത് വറുത്ത് വെക്കും കൊള്ളോന്നറിയാൻ ഞാൻ പറയും കൊള്ളില്ല ഒറ്റ പ്രാവശ്യം കൊള്ളില്ല
ഏ
ഉം ബർക്കണങ്കി വേറെ വല്ലോട്ത് ചക്ക കൊണ്ടന്ന് അല്ലാണ്ട് കൊള്ളില്ല ഞങ്ങടെ ചക്ക ഭയങ്കര കട്ടി കൂടുതല
ആ
നിങ്ങ ഇങ്ങനെ ചക്കക്കെ വർക്കോ അവിടെ
ഏ
ചക്ക ഒക്കെ വറക്കൂ
ഇല്ല
അയ് ഇല്ലലേ അല്ലേ നാല മണിക്ക് ഇങ്ങന ഈ പലഹാരം ഇല്ലല്ലേ അത് ശരി ഈനാല മണിക്ക് പലഹാരംഉണ്ടാക്കണോ
എ മടിയാണ്
അത് ശരി ഇവർ പിന്നെ കുറച്ച് ബേക്കറിരിക്ക
ആ ആ അങ്ങനറ്റൊക്കെ തന്നെയാണ് ല പിന്നെ പറഞ്ഞാ സ്കൂളില്ലാഞ്ഞാല് അങ്ങന ചായമക്ക് നോക്കല് ല്ല സ്കൂള്ണ്ടാവുമ്പോ മക്കള് വരുമ്പോത്തിന് ചായൊക്കെ വേണ്ടാക്കിയെക്കും
ആ അത് ശരി ഇവിടെ ഇവർക്ക് പൊതുവെ ഈ ബേക്കറി കൊറവാണ് ണ്ടാക്കലെന്നെയാണ് ഇന്നലെ ഇപ്പോ വീട്ടീന്ന് വന്നപ്പോ ബേക്കറി കൊറച്ച് കൊണ്ടന്ന കാരണം രണ്ടു ദിവസം സമാധാനം അല്ലെങ്കിൽ ഞാൻ ഇപ്പോ ഇപ്പോ നൂലപ്പം പ്പന്തേങ്കിലുണ്ടാക്കും ഉണ്ടാക്കരുത്പറഞ്ഞ
ഏ
അങ്ങനെയാണ് അന്നാ ശരിട്ടോ
ആ ആ ആ ആ ആ അന്നാ ശരി